ഹലോ
ഉ.
ഹലോ
ഹലോ
ഹലോ കേക്കാവോ.
ആഹ് കേക്ക്ന്നുണ്ടോ.
ആഹ് കേക്കാം കേക്കാം പറഞ്ഞൊ. ആഹ് ഓഹ് സുഖം ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഞാൻ ഫുഡ് കഴിച്ചു കഴിച്ച് കൊറച്ച് നേരായി.
ആഹ് ഒറങ്ങുവയിരുന്നോ.
ഇല്ല ഞാനങ്ങനെ ഒറങ്ങാറാെന്നുല്ല ഉച്ചക്ക് ഒർങ്ങിയിട്ട് പിന്നെ വൈകുന്നേ എന്താ രാത്രി ഒറങ്ങത്തില്ല പിന്നെ തലവേദന എടുക്കും ഭയങ്കമായിട്ട് തലവേദനടുക്കും ഉച്ചക്കെക്കെ ഒർങ്ങീട്ടുണ്ടങ്കി
ഓഹ് എനിക്ക് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒറങ്ങാറില്ല
ആഹ് ഉച്ചക്ക് ഉച്ചക്ക് ഒറങ്ങീണ്ടെ ബുദ്ധി കൊറയുംന്നൊക്കല്ലേ പറയാ അല്ലെ
ആഹ് ആഹ്
ഉച്ചക്ക്ഒറങ്ങുന്ന മണ്ടന്മാരാവും അല്ലാ എന്താ മടിയൻമാരോ അങ്ങനെന്തക്ക്
നാളെ രാത്രി താമസ്ച്ചാ കെടക്കുന്നെ പന്ത്രണ്ട് മണിയാകും കെടക്കാൻ രാത്രി എന്നിട്ട് എണീക്കുന്നത് ഒരു പത്ത് മണി ഇല്ലല്ല അത്ര സമയം ഒറക്കാൻ ഒറക്കം വരത്തില്ല പത്ത്മണി പന്ത്രണ്ട് മണിയാവും ഇങ്ങനെ ച്ചുമ്മാ കടക്കും ഇപ്പൊ ടി വി കളിയൊകെ ഉണ്ടല്ലോ കളിയെക്കെകണ്ട് ഐ പി എല്ലൊക്കെ ഉണ്ടല്ലോ അതൊകെ കണ്ട് ത് കഴിഞ്ഞ് പിന്നെ പന്ത്രണ്ട് മണിയാവും പിന്നെ എണീക്കാനും പത്ത് മണിയാവും അഓണ്ട് പിന്നെ താമേച്ചാ എണീക്ക്ന്ന് അതോണ്ട് നേരത്തെ കെടന്ന് ഒറങ്ങാനും പറ്റത്തില്ല
അയ് ഏഹ് സത്യം പറഞ്ഞാണ്ടെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ എന്താണ് ഏ് നമ്മളെ രാവിലെ എണീക്കുന്നതും അതൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിൻ അങ്ങനെ ഒരു സംഭവം ആണെങ്കി അല്ലെ നമ്മുടെ ജീവിതത്ത് തന്നെ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തുന്ന അങ്ങനൊരു സംഭവൊക്കെ വീട്ടില് ന്ന് പറഞ്ഞ്ണ്ടെങ്കി ചേട്ടനിങ്ങനെ ഉള്ളോണ്ട് ചേട്ടന് ഒരു കാരണവശാലും എന്താണ് രാവിലെ ഏഴ് മണി കഴിഞ്ഞാ അല്ലെങ്കി ആറ് മണി കഴിഞ്ഞാ അങ്ങനെ കെടന്നാെറങ്ങാൻ സമ്മയ്ക്കത്തില്ല ചേട്ടഇങ്ങനെ ഭയങ്കര ഡിസിപ്ലിൻ ആണ് ഏഹ് ഓക്കെ ചേട്ടൻ പറയുന്ന എങ്ങനെയാണോ അതേപോലെ മീൻസ് ആ ചേട്ടൻ ലീവിനു വന്നുണ്ട പിന്നെ പറയണ്ട എങ്ങനെ സമ്മതിക്കില്ലാന്ന് പർഞ്ഞാ സമ്മയ്ക്കില്ല ഒരു കാരണവശാലും ഞാനും സിസ് പ്പൂണ്ടാവും ഓക്കെ അതാണ് അതയ്ഞാ എന്താവും വാതില് വന്ന് മുട്ട് ട്ടീട്ട് ഒരു കാരണവശാലും ചേട്ടൻ വര്ന്ന സമയത്ത് ആറു മണികഴിട്ട്ണ്ട് ആ ഒരു ടൈം ആ ഒരു ഡിസിപ്ലിൻ അതേപോൽതന്നെ ഫുഡ് കഴിച്ചിണ്ടെ അതേപോൽതന്നെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് മറ്റേ വിരിയൊക്കെ മടക്കി വെക്കാ ഒന്നും ഇങ്ങനെ അനാവശ്യമായ ആ ഒരു സംഭവമാണ് എന്റെ ചേട്ടൻ പക്ഷെ വീട്ടിൽ വേറാർക്കും ആ കാെഴപ്പൊന്നും ഇല്ല ചേട്ടൻ വന്ന്ട്ടുണ്ടെ പ്രശ്നമാണ്
ആഹ് അത് ആ മിൽട്ടറിയിലൊക്കെ ഉള്ളന്നെആവും
ആ മിലിട്രീന്റെ അതേ എല്ലാ സംഭവൊം ഇവിടെ കൊണ്ടന്ന് എന്താണ് അപ്ലൈ ചെയ്യും അതാണ്
ക്ക്ത് അതൊക്കെ നല്ല കാര്യങ്ങളാ ഇങ്ങനെക്കെ ചെയ്യണം രാവിലെ എണീറ്റ് വർക്കഔട്ട് എന്തേലും എക്സൈസുകളൊക്കെ ചെയ്യണം
ആഹ് എക്സസൈസ് അതെ ഉം ചേട്ടൻ വരുമ്പോ ഈ പുഷപ്പൊക്കെ ഇ ങ്ങനെ എടുപ്പിക്കുവായിരുന്നു നമുക്കൊന്നും പിന്നെ പുഷപ്പൊന്നും അറിയത്തില്ലല്ലോ
ഓഹ് പുഷപ്പൊക്കെ എട്ക്കണം പത്തിരുവണ്ണാെക്കെ എട്ക്കാൻ ഭയങ്കര പാടാ
അതെ ചേട്ടനാണെങ്കി അനിയമാരെ കൊണ്ടൊക്കെ ഇങ്ങനെ നെരത്തിപ്പിടിച് എടുപ്പിക്കുന്നാളാ എല്ലാടെം ചേട്ടൻ വരുമ്പോ എല്ലാണം വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് എല്ലാരും പുഷപ്പും പുള്ളപ്പും ഒക്കെയാണ്
പുഷപ്പൊക്കെ നല്ല വർക്കൗഔട്ടാ
അതെ
പക്ഷെ അത് ചെയ്യുന്നവർക്കാണെങ്കി കാെഴപ്പല്ല ചെയ്യാതിരിക്കുന്നവർക്കല്ലേ ചെയ്തോണ്ടിരിക്കുന്നവർക്ക് ഒരു കൊഴപ്പോം ഇല്ല
പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കാറുണ്ടോ
ഫാസ്റ്റ് ഫുഡ് അങ്ങനെ കഴിക്കാറൊന്നുല്ല നമ്മളിപ്പം ഇങ്ങനെ ജസ്റ്റ്പൊറത്ത് പോയിട്ട് ഇങ്ങനെ ഈ പഴംമ്പൊരി അങ്ങൻത്തെ സംവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെയ ഒള്ളൂ അല്ലാതെ വല്ല്യ ഫാസ്റ്റ് ഫുഡ് പിന്നെ മന്തി എൻ്റെ മന്തി എന്റെ ഭയങ്കരായിട്ടുള്ള ഫേവറേറ്റ് ആണ് നമ്മളീ കാലിക്കറ്റൊക്കെ പോകുമ്പം കാലിക്കറ്റ് അവിടെ ഹോട്ടൽ സി പ്ലാസുണ്ട്
ആഹ്
ഏഹ് അവിടെ പോയിട്ടുണ്ടോ?
ഇല്ലില്ല ഇല്ല കാലിക്കറ്റൊന്നും പോയിട്ടില്ല
ആഹ് അവിടെ നല്ല അടിപൊളി മന്തി കിട്ടും ഞാനും എൻ്റെ സിസ്റ്ററും ആഹ് ഞങ്ങളെന്തങ്കിലും ഇതിന് വേണ്ടീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടോക്കെ പോകുമ്പോ കാലിക്കറ്റു പോവും
ആഹ്
അവിടെ ഹോട്ടൽ അവിടെ പോകുമ്പം മീൻസ് അവിടുന്ന് അവിടുന്ന് മന്തി കഴിച്ചില്ലേൽ ഒരു സുഖവില്ല അങ്ങനെയാണ് അവിടെ പോയി ഫുൾ ടൈം മന്തി കഴിയാണ് മന്തി കഴിക്കലാണ്
ധെൻ ഞങ്ങളവ്ടെ ഞങ്ങളെ ഏരിയയിലും ഉണ്ട് ഒരു ഹോട്ടല് ഇത് രണ്ടുവാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഹ് മന്തി സ്പോട്ട് എന്ന് പറയുന്നത്
ഉം കൊറേ നല്ല മന്തിക്കട അതാ ഒരു മയോണൈസും ആ തക്കാളി ചമ്മന്തിയും എല്ലാ കൂടെ കൂട്ടി കഴിക്കാനാണ് സൂപ്പർ
ഞാനിപ്പോ എത്ര കാലായി ഒരു വർഷവായി ഞാനിപ്പോ ഒരു വർഷായി വീട്ടി പോയിട്ട്
മന്തി കഴിച്ചിട്ടാ?
ഒരു വർഷായി ആ വീട്ടി പോയിട്ട് ഒരു വർഷായി ഞാൻ മന്തി കഴിച്ചിട്ട്
ഓഹോ കഴിക്കാൻ തോന്നില്ലേ?
കഴിയ്ക്ക് എൻ്റെ ദൈവമേ എനിക്ക് ആ മന്തീൻ്റെ ന നമ്മളിപ്പം ഇവിടെ എന്താണ് വളരെ വൃത്തികെട്ട പച്ചക്കറിയൊക്കെ ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങി തരുമ്പം നമുക്കതൊക്കെ ആലോയിക്കുമ്പം ഭയങ്കരൊരു എന്താണ് നഷ്ട ബോധം എന്ന് പറയില്ലേ
ആഹ് ആഹ് കൈ ഇനി കൊറേ നാൾക്കേശം കഴിക്കുമ്പഴും നല്ല ടേസ്റ്റായിട്ട് തോന്നും
ഭയങ്കരമായിട്ട് അതെ ഭയങ്കരായിട്ട് ഇപ്പോ സത്യത്തിലെന്ത മിസ് ചെയ്യുന്നേന്ന് ചോയിച്ച്ണ്ടെങ്കില് അവിടുത്തെ മന്തി ഫുഡു ഒക്കെയാണ് ഞാൻ മിസ് ചെയ്യുന്നെ
അതാ ഈ എവിടലും പോയി നിക്കുവാണെന്നുള്ളേ നമ്മള് ഫുഡ്ഡായിരിക്കും മെയിനായിട്ട് മിസ് ചെയ്യുന്നെ
അതെ ഇവിടത്തെക്കെ ഓരോ വൃത്തികെട്ട ഫുഡ് കാണുന്നുണ്ട് ആ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കി എങ്ങനെയാ ഇത് കഴിക്കുന്നെന്ന് അറിയത്തില്ല
ഫുഡ് കഴിഞ്ഞിട്ടേ നമ്മള് വീട്ടുകാരെ പോലും മിസ് ചെയ്യത്തൊള്ളൂ
അതെ എനിക്കിപ്പോ പ്രധാനമായിട്ട് എന്താണ് അവിടെ എത്തിയാ പിന്നെ മീൻസ് ആദ്യം തന്നെ കാലിക്കറ്റില് എത്തിയാ പിന്നെ ആ ഹോട്ടലി പോവാ ആ ഫുഡ് കഴിക്ക ഇതാണ് എന്റെ ഏറ്റവും വല്യ പ്ലാൻ ഏറ്റവും അത് കഴിഞ്ഞിട്ടേ ഒള്ളു വേറെ എന്തും
ആഹ് നീ ഷവർമ്മയോ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ടോ? ഷവർമ്മ, അൽഫാം
ഷവർമ്മ അങ്ങനെയൊന്നും കഴിക്കാറില്ല
ഓഹ് കഫ്സ കഴിക്കോ? ആഹ് ഷവർമ്മ ഞാൻ കഴിക്കാറുണ്ട് കഫ് ‌സോക്കെ കഴിക്കാ? കഫ്സൊക്കെ കഴിക്കാറുണ്ടോ?
പബ്സ് പബ്സ് കൊഴപ്പയില്ല പബ്സ് കഴിക്കാറുണ്ട് നീ കഴിക്കാറുണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട്
ഉം ഹും പിന്നെന്താണ് ബിരിയാണികളില് ഏതാണ് ഫേവറേറ്റ് വരിക?
എനിക്ക് ബീഫ് എനിക്ക് ബീഫിശ്ട്ടം ആഹ്,
ചിക്കൻ ബരിയാണി
ചിക്കൻ ബിരിയാണി ഇഷ്ടവാ എന്നാലും ബീഫാണ് ഇച്ചിരി കൂടി
ആണോ
ആഹ് ഈ നാടൻ സദ്യക്കെ കഴിക്കാറുണ്ടോ?
നാടൻ സദ്യാ അതെ നാടൻ സദ്യാ ഒക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ് ഓണ ത്തിനൊക്കെ ഇണ്ടല്ലോ മമ്മി ഇങ്ങനെ കൊറെ വിഭവങ്ങൾണ്ട ഇങ്ങനെ ഇണ്ടാക്കി വെക്കും അന്നിട്ട് മമ്മി ഇങ്ങനെ പറഞ്ഞട്ട്ണ്ടെങ്കി ഇങ്ങനെ ഫുള്ളായി ട്ട് ചോറ് ഫുള്ള് ഇങ്ങനെ എടുത്ത് തരും എന്നിട്ട് പിന്നെ മ ആഹ് ഭയങ്കരായ്ട്ട് മമ്മി ഇങ്ങനെ എന്താ ഇല മുഴുവൻ ഇങ്ങനെ മാവേലിക്കൊക്കെ കൊടുക്കില്ലേ അതേപോലെ മുഴുവൻ ചോറിട്ട് തന്നിട്ട് മമ്മി പറയും അത് കഴിക്കാതെ അവ്ട്ന്നനങ്ങി പോയെക്കരുത് ആദ്യക്കെ ഭയങ്കര ആദ്യൊകെ ഭയങ്കര എന്താണ് ആവേശത്തോടെ ഭയങ്കര കഴിക്കും പിന്നെ എന്ത് ചെയ്യ കേറത്തില്ല പിന്നെ കുത്തി കുത്തി കേറ്റലായി അതാണ് മമ്മീടെ എന്താണ് ഓണത്തിന്റെ നമ്മുടെ ആഘോഷം അങ്ങനെയാണ്
ആഹ് പിന്നെ കഴിച്ചിട്ടേ അവിടുന്ന് എണീക്കത്തൊള്ളൂ
ആഹ് കഴിച്ചിട്ടേ എണീക്കാൻ പറ്റൂള്ളൂ ഇല്ല മമ്മി തട്ടിക്കളയും അമ്മ അതിൽ ഫുള്ള് കൊറെ നിരത്തി പിടിച്ച് മമ്മി ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കും
ഓഹ്
നെരത്തി പിടിച്ചു മമ്മിക്ക് പിന്നെ ആ ഒരു സംഭവം മീൻസ് ഈ കറി ഉണ്ടാക്കുന്നതും ചോറുണ്ടാക്കുന്നതും അതേപോലെന്നെ ഈ സംഭവങ്ങളൊക്ക ഇല്ലെ അതിനൊക്കെ ഭയങ്ക താല്പര്യ ചോറ്ണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ എന്താണ് പച്ചക്കറി നടുന്നു ഒക്കെ തൻ പൂക്കള് നടുന്നു ഇതൊക്കെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടള്ള പരിപാടികളാണ്
ഓഹ് ഓഹ് ഈ പഴങ്കഞ്ഞി കുടിക്കാറില്ലെ?
പഴങ്കഞ്ഞി ഒന്നുംകുടിക്കാറില്ല നിങ്ങള് കുടിക്കാറുണ്ടോ?
ഉണ്ട് ണ്ട് കു കുടിച്ചിട്ടില്ലെ ഇതുവരെ?
പഴങ്കഞ്ഞി എങ്ങനെ മറ്റേ കടയിൽ പോയിട്ട് കഴിക്കുന്നതാണോ അതോ വീട്ട
അല്ലാല വ് വീട്ടിൽ
വീട്ടീന്നുള്ള പഴങ്ങഞ്ഞിയാ
ആഹ്
ഇല്ല നമ്മളെങ്ങനാന്നറിയോ നമ്മളാ ഒരു ടൈമിന് ഫുഡ് ഉണ്ടാക്ക ആ ഒരുടൈമിന് കഴിക്കും അങ്ങനെയ നമ്മളങ്ങനെ സ്റ്റോർ ചെയ്ത് അങ്ങനെ വെക്കത്തില്ല ആഹ്
ഓഹ്
നമ്മള് അപ്പൊ ഉണ്ടാക്കും അപ്പൊ കഴിക്കും
ഉം
പഴങ്കഞ്ഞിയൊക്കെ അങ്ങനെ കഴിക്കുന്ന നല്ല മീൻസ് ഹോട്ടലൊക്കെ നല്ല രസം എന്ന് പറയുന്നുണ്ടായ് ഇപ്പോ മറ്റേ റിവ്യൂ ഒക്കെ കാണ്മ്പോ
ആഹ് അതെ
ആഹ് മറ്റേ കാന്ത കാന്താരി ഒക്കെ ആയിരിക്ക ഏഹ്
കാന്താരിയൊക്കെ ഇട്ട് മുട്ടയൊക്കെ പൊരിച്ച് ആഹ് വിടെ വെക്കും
നമ്മളിന്നെ അങ്ങെനങ്ങനെ നോക്കിയിട്ടില്ല അങ്ങനെ കഴിച്ചിട്ടൊന്നുല്ല
ഓഹ്
ഇന്നെന്താ ചട്ടിച്ചോറ് രാവിലെയോ രാവിലെ ഞാൻ ഇവിടിന്ന് പിന്നെ ഉപ്പ്മാവ് ഒഴിക്കും ഓക്കെ
ഉം
ഏഹ് വീട്ടിന്ന് എന്താ വീട്ടീന്ന് പിന്ന മമ്മി ഇങ്ങനെ ദോശ ഇഡ്ഡലി സംഭവങ്ങളൊക്കെ ഇണ്ടാക്കി തരുല്ലോ
ആഹ് പ്രത്യേക ടേസ്റ്റാ
അതെ പിന്നെ മൈതല്ലെ വെള്ളയപ്പൊക്കെ ഇല്ലേ വെള്ളയപ്പൊക്കെ നല്ല രസാണ് വെള്ളയപ്പം ദെൻ മസാല ദോശയൊക്കെ ഇണ്ടാക്കും മെ തെ നമ്മള് മസാലദോശ മീൻ മറ്റേ ഈ ഗീ റോസ്റ്റ് പോലെ ഇല്ലേ ഗീ റോസ്റ്റ് പോലെ മസാലദോശ് ആഹ് ഒരു സംഭവൊക്കെ മമ്മി ഇണ്ടാക്കും
ഓഹ്
പ്പാത്തി സംഭവങ്ങളൊക്കെ ഇണ്ടാക്കും അങ്ങനെക്കെ നിങ്ങളെന്താ ഉണ്ടാക്കാറ്?
ഞങ്ങള് ദോശ, ഇഡലി, ചപ്പാത്തി, അപ്പം
ആഹ്
എടക്കെടക്ക് ഭൂരി അങ്ങനെക്കെ
ആഹ് പൂരി മമ്മി എടക്ക് ഇണ്ടാക്കുട്ടോ
ആഹ് ഈ പൊറോട്ടക്കെ കഴിക്കാറുണ്ടോ?
ആഹ് പൊറോട്ട കഴിക്കാറുണ്ട്.
എപ്പഴും പൊറോട്ട ആണോ?
പൊറോട്ട നമ്മളിങ്ങനെ പാക്കറ്റ് മേടിക്കൂലെ
അങ്ങനെ
ഉം എടക്കൊക്കെ നമ്മള് എന്താണ് നൈറ്റ് ഒന്നും ഫുഡ് മീൻസ് അങ്ങനെ ഉണ്ടാകത്തില്ല അന്ന്ട്ട് നമ്മളെന്താക്കും മറ്റേ പൊറോട്ട അഹ് ഇവടെ മാർക്കറ്റിൽ പോവുമ്പോ പൊറോട്ട മേടിച്ചിട്ട് വരും എന്നിട്ടാ പൊറോട്ട ചൂടാക്കിട്ട് വല്ല ചിക്കൻ കറിയൊക്കെ ഇണ്ടെങ്കി മീൻസ് രണ്ട് എല്ലാം കൂടി കഴിക്കും അങ്ങനെ
ഉം ഓഹ്
പിന്നെ കടേ പോയിട്ട് കഴിക്കുന്ന ആഹ് അങ്ങനേം കഴിക്കുന്നുണ്ട് അങ്ങനെക്കെ സത്യത്തിൽ മന്തിയാണോ, ബിരിയാണിയാണോ ഇഷ്ടം ഏതാ ഇഷ്ടം?
എനിക്ക് മന്തിയാ ഇഷ്ടം
അതെ ആദ്യം ആഹ് ഒരു ബിരിയാണി ആഹ് ഒരു എറയല് ന്നുലേ അത് കഴിഞ്ഞിട്ട് പിന്നെ മന്തി വന്നേ പിന്നെ
മന്തി ആണ് ഇപ്പം ഇനി എന്താ വരാം പോന്നേന്ന് ആർക്കറിയാം
അതെ ഇനി വല്ല എന്താണ് അറേബ്യൻ വിഭവങ്ങളൊക്കെ വരുവായിരിക്കും നല്ലെ അല്ലെ സത്യം പറഞ് കഴിഞ്ഞാ ആ ദുബായ് കണക്ഷ ആഹ് ഒരു സംഭവം ഉള്ളതോണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നേ അല്ലെ നമ്മക്ക് പിന്നെ ഇവിടെ അതൊന്നും അങ്ങനെ ഒരു സംഭവേ ഇല്ല പിന്നെ ഈ പാലക്കാടുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ടോ നീ?
ഇല്ലില്ല പാലക്കാടട്ടൊന്നും പോയിട്ടില്ല
ഓഹ് പാലക്കാട് മഹാ വൃത് അല്ല ഞാൻ പറയുന്നു എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മളി കോഴിക്കോട് ആഹ് ഒരു ഏരിയ ബിരിയാണി കഴിച്ചിട്ട് മലബാർ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയാണ്ട് അവിടുത്തെ ബിരിയാണി ദെൻ അതേപോലെ തന്നെ തിരുവനന്തപുരം അതും എനിക്ക് വല്ല്യ താല്പര്യല്ല
ഓഹ്
എനിക്ക് സത്യം പറഞ്ഞിട്ട്ണ്ടങ്കി ഈ തലശ്ശേരി അതേപോലെ ഈ എന്താണ് മലബാർ ബിരിയാണി സംഭവങ്ങളൊക്കെയാണ് എനിക്ക് താല്പര്യം
മട്ടൻ കഴിക്കാറുണ്ടോ മട്ടൻ?
മട്ടൻ കഴിക്കാറുണ്ട് അങ്ങനെ നമ്മളങ്ങനെ മേടിച്ച് ഫുളള് നെയ്ന്തില് ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോവുമ്പോ ബൊഫെക്കെ ഇണ്ടാവുലേ
ആഹ് അങ്ങനെ
നമ്മളങ്ങനെ മേടിച്ച് കഴിക്കാറില്ല നിങ്ങള് കഴിക്കോ?
ഇല്ല ഇങ്ങനെ എടക്കെടക്ക് മേടിക്കും ഓണത്തിനൊക്കെ മേടിക്കും അല്ലാതെ
ഓണത്തിന് മട്ടം മേടിക്കോ?
ആഹ് ഓണത്തിന് തിരുവോണത്തിനൊന്നല്ല അല്ലാത്തുള്ള ദെവസങ്ങളിലൊക്കെ മേടിക്കും. ആഹ് എന്ന്ട്ട് കഴ് ചോറൂടെ കഴിക്കും.
ഉം ഹും
ബന്ധുക്കളെല്ലാരും വരുമ്പം അവർക്കും കൊടുക്കും എന്നിട്ട്.
ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഓണത്തിനൊക്കെ വെരും.
ഓ ഓണത്തിനൊക്കെ വീട്ടി വെരും അന്ന് ആകി തറവാ ആ തറവാട് ഓരോരോ ഓരോസം ഓരോത്തറെ വീട്ട്ലാ
ഓക്കേ ആഹ്
ഉം ഇങ്ങനെ പോവും അപ്പം ഇങ്ങാണ്ട് വെരുന്നേ പ്പൊ ഒരുമിച്ചിരിന്ന് കഴിക്കുമ്പോ ഒരു സന്തോഷല്ലേ?
എഹ ഹോ ഒരുമിച്ച് മട്ടൻ കഴിക്കുമ്പൊ സന്തോഷം
അ അല്ല ഞാ എന്ന്ട്ട് കഴിക്കാള്ളും ഒരു ള്ളാ വല്ലപ്പോഴൊക്കെ ആയിരിക്കും കാണുന്നത് തനെ.
ആഹാ ഓണത്തിനൊക്കെ എല്ലാവർക്കും ലീവ് വെരുംബെ ലേ
ആഹ് അതാണ്
ഓക്കെ ശരി ശരി ആഹ നോക്കി നോക്ക് ടൈം മ്